കേ
ആഹ കേൾക്കുന്നുണ്ട്
ആ നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ
ആ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഇപ്പം കേൾക്കുന്നുണ്ട് ആദ്യം കേൾക്കുന്നില്ലായിരുന്നേ ആ എന്നാ എന്ന അടക്ക് പറഞ്ഞ എന്നാ അവിടെ വിശേഷം ഓക്കെ ഓക്കെ ഓക്കെ എന്റടുക്കയിരുന്നു തിരക്കിലായിരുന്നോ
എന്താ
തിരക്കിലായിരുന്ന എടാ തിരക്കിലായിരുന്ന എന്നാ എടുക്കുവായിരുന്നു
ഇല്ല തിരക്കില്ല ഞാന് എന്താ ചെറ ചെർതായിട്ടുള്ള പണികളൊക്കെ ഇങ്ങന ആ തുണികള് മടക്കി വെക്കലും
ആഹാ കുഞ്ഞുവാവ ഉണ്ടെന്നു തോന്നുന്നു ആ അതെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഓക്കേ ഒക്കെ
ചെറിയ ഒരു മോൻ ഉണ്ട് അപ്പൊ ഒന്ന് ഒരു വയസ് മൂന്ന് മാസം
ആണോ കുഞ്ഞാണല്ലേ ആഹ എൻ്റെ എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ
ആണോ
അതെ അതെ അതെ ആ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി എളെയാള് ഇപ്പോഴാണ് ഈ വർഷമാണ് വിട്ടത് വിട്ടതിന് ശേഷമാണെന്ന് ഫ്രീ ആയത്
ആഹ എത്ര എൽ കെ ജി യിലായിരിക്കും അല്ലെ
യു കെ ജി യു കെ ജി അവിടെ എൽ കെ ജി വിട്ടില്ലായിരുന്നേ കൊറോണ സീസൺ ഒക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വിട്ടില്ല പിന്നെ ഇപ്പോൾ ഡയറക്ട് ആയിട്ട് അങ്ങ് യു കെ ജിയിലേക്ക് എന്ത് ചെയ്തു കൊണ്ടായി വിട്ടു എന്നാണ്ട് വിശേഷംഒക്കെ മഴയാണോ
മഴ കുറവുണ്ട് മഴ ഇന്ന് ചെറുതായിട്ടൊരു ചാറ്റൽ മഴെ ഉണ്ടായിട്ടുള്ളു
ആഹ് ഹാ ഹാ ഹാ ഓക്കെ ഓക്കേ ഓക്കെ ഇങ്ങോട്ടേക്ക് അങ്ങനെ അധികം മഴ ഇങ്ങോട്ടേക്ക് അങ്ങനെ അധികം മഴയില്ല ഒരു ഒരു വെയിലായി ഒരു എന്താ ഒരു തോർന്ന കാലാവസ്ഥയാണ് ഇങ്ങോട്ടേക്ക് മഴ വന്നാലും ഭയങ്കര പാടല്ലേ ഇപ്പ അങ്ങനല്ല മഴക്കാല രോഗങ്ങള് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല തുണി തുണി അലക്കുന്ന കാര്യങ്ങൾ
എന്നാലും നമ്മക്ക് മഴ പെയതിയില്ലെങ്കിലും പ്രശ്നാണ്
മഴ പെയ്തില്ലേല് അതും വിഷയമാണ് അതെ അത് മഴ പെയ്തില്ലെങ്കി ചൂടിന്റെ വിഷയങ്ങൾ അതങ്ങനെ
അതങ്ങനെ ആഹ് ഈ പ്രാവശ്യൊക്കെ ഭയങ്കര ചൂടല്ലേ ര്ന്നേ ല്ലേ
അതെ അതെ നല്ല ചൂടായിരുന്നു
ഉം എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ
! ! ! ! ! ! ! ! ! ! ആഹ് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിചു ഇനി മക്കളൊക്കെ വരുന്നതിന് വേണ്ടി റെഡിയായിട്ടിരിക്കുന്നു ഇപ്പം അവര് വരുമ്പം എന്തെങ്കിലു ഒക്കെ ഒന്ന് ഉണ്ടാക്കി പുറക്കി ഒക്കെ വെക്കണം ആഹ് സ്കൂളൊക്കെ വിട്ട് എനിക്ക് രണ്ടു പേര് ഒരാള് അഞ്ചില് പഠിക്കുന്നു ഒരാള് കുഞ്ഞാണ് യു കെ ജി അപ്പൊ എന്തെങ്കിലു ഒക്കെ ഉണ്ടാക്കിപ്പറക്കി വെക്കണ അവർക്ക്
ആഹ് എന്താ ണ്ടാക്ക വൈകുന്നേരം എന്താ ണ്ടാക്കാ
വൈകുന്നേരം അവര് പറഞ്ഞേക്കുന്നത് പാസ്ത ഉണ്ടാക്കി വെക്കണം ന്ന് പറ ഞ്ഞിട്ടാണ് പോയക്കുന്നത് അപ്പ വരുമ്പാ എന്തെങ്കിലും ഉണ്ടാക്കി വെ ക്കണം അത് പ്രതീക്ഷിച്ചേ വരത്തുള്ളൂ എന്തെങ്കിലും മമ്മി ചെയ്തു വെക്കു എന്ന് ബഹളമായിരിക്കും ബഹളമായിരിക്കും ബഹളം മാത്രമല്ല അത് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചു നേരം സമാധാനഇവര് ര ണ്ടു പേരും ചേരത്തില്ല ഭയങ്കര അടിയും വഴക്കുവ എപ്പഴും. ഏഹ് അത് തന്നെ കൊറച്ചു നേരം ഒന്ന് ഒന്നും കൊഴപ്പവില്ല ന്നാ എന്ത് ചെയ്യും പക്ഷെ അവനെ നമ്മൾ വഴക്കു പറയാൻ അവള് സമ്മതിക്കത്തില്ല. അവളെ ഒന്നും പറയാൻ അവനും സമ്മതിക്കത്തില്ല. അന്നാ ഇവരു തമ്മിക്കെടന്നു ഭയങ്കരടിയാണ്താനും.
എല്ലാ വീട്ടിലേം പ്രശ്നം അതാണ് തല്ല് ഞാനാണെ ട്ട് വൈകുന്നേരം മോനെ ട്യൂഷൻ ആയക്കും രണ്ടാളെ തല്ലും സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. കൊറ്ച്ചു നേരം അങ്ങനെങ്കിലും പോട്ടെ വിചാരിച്ചു.
അതെ അതെ ഫോൺ ഫോണൊക്കെ കാണാറൊണ്ടോ കുഞ്ഞു കുഞ്ഞുങ്ങള് ഫോണൊക്കെ യൂസ് ചെയ്യാറുണ്ടോ
ഫോണ് ഞാൻ കയ്യി കൊടുക്കൂലാ ഹാ
നല്ല കാര്യ ഞാനേ എനിക്കെന്നാന്നറി ഈ ലീവ് സമയത്ത് എന്ത് ചെയ്തെന്ന് അറിയാവോ കൊറച്ചു നേരം എന്ത് ചെയ്തു ഒരു ഒരു കൊറച്ചു നേരം ഒരു ഇതിന് ആഹ് കൊറ ആഹ് കൊറച്ച്ക്ക്നേ കുറച്ചു നേരം ഒന്ന് കൊടുത്തു കുറച്ചു നേരം ഗെയിം എന്ത് ചെയ്തു ഒരു ഗെയിം അങ്ങനെ കൊടുക്കത്തില്ലാരുന്നു ഞാനേ പക്ഷെ ഒരി ഗെയിം എന്ത് ചെയ്തു, ഡൌൺലോഡ് ചെയ്തു പിന്നെ അതിനകത്ത് തന്നെ ആയിപ്പോയി പിന്നെ ഞാൻ ഒത്തിരി കഷ് ട്ടപ്പെട്ട തെന്തെയ്തെ ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല ഒരു ആ ഇപ്പ കൊറച്ച് സമയം വെച്ചിട്ടുണ്ട് കൊറച്ച് സമയം കാരണം ഇതുങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി അറിയണോല്ലോടാ. ഇതിന്റെ ഉപയോഗത്തെപ്പറ്റിയും പിന്നെ അതെന്താ ഏതാന്നൊക്കെ അറിയണോല്ലോ. അതുകൊണ്ട് ഒരു കൊറച്ച് ആ കൊറച്ചു നേരം എന്ത് ചെയ്യും കൊറച്ചു നേരം കൊടു ക്കു മില്ല ആ കൊടുക്കുന്നില്ലെങ്കി ഞാൻ എന്നാ യ്യാ വെന്നറിയാവോ നല്ല നല്ല ഈ മൂവി സമ്മറീസ് ഇല്ലേ കിഡ്സിന് ഈ കുഞ്ഞു പിള്ളേർക്ക് കാ കാണാൻ പറ്റുന്ന ആ ആ അ മ മലയാളത്തിലിങ്ങനെ പതിപ്പ് വരുന്ന ഇതിൻ്റെ സംഗ്രഹങ്ങളൊക്കെല്ലേ അതൊക്കെ എന്തു ചെയ്യുവെന്നറിയാവോ ഡൗൺലോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇവര് വരുമ്പോത്തേക്കും എന്തു ചെയ്യും കൊറച്ചു നേരം കൊടുക്കും ആ കൊടുക്കും പിന്നെ കൊർ ച്ചു നേരം കാണു വന്ന് ഹോം വർക്ക് ചെയ്യുന്നു അങ്ങനെ പിന്നെ എന്തെങ്കിലും കഴിക്കുന്നു കെടന്നൊറങ്ങുന്നു അങ്ങനെ കുളി പോകുമ്പഴത്തേക്കിപ്പ അങ്ങനെ അങ്ങനെയാ പോകുന്നത് അധികം അങ്ങനെ ഉപയോഗഇല്ല
ഞാന് ആ ഇവന് പിന്നെ ഞാൻ ചെല സമയത്ത് ഭയങ്കര ഫോണികളി ആയിരിക്കും. അപ്പൊ അല്ലങ്ങനെ വാശി പിടിക്കും ബോറടിക്കണേ ബോറടിക്കണേന്നും പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്താക്കും ഇവങ്ങള് പറഞ്ഞതുപോലെ അതിനെ കുറിച്ച് ഉപയോഗ റിയണല്ലോ എന്താണുള്ളതൊക്കെ ഒന്നറിയണല്ലോ അത് വിചാരിച്ചിട്ട് മാത് ത്രം കൊറച്ച് സമയം കൊടുക്കും എന്നാലും ഷോർട്സെ ഇരുന്നു കാണുള്ളൂ
ആ ഷോർട്സ് അത് തന്നെ ഈ ഞാന് ഒരു ഇതില് കണ്ട പിള്ളാരിങ്ങനിങ്ങനെ മാറ്റി മാറ്റി, അതെന്തോ ഒരു ഡോക്ടർ പറയുന്ന ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി കാണുവല്ലേ അതെന്തോ അവർടെ അവരെ അഫക്ട് ചെയ്യുംന്നാ പറയുന്ന, അവരുടെ ചിന്തകൾ പെട്ടെന്ന് മാറി മാറി മാറി എന്ത് ചെയ്യു ഞാനും ആ ചില സ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു പെട്ടെന്ന് ചിരിക്കുന്നു അങ്ങനെ ആ അവരുടെ ആ
ഇത് ഇണ്ടാവും അങ്ങനെ അങ്ങനെ ആ പറഞ്ഞ പറഞ്ഞ ണ്ടങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് അപ്പൊ ഞാനെന്താക്കും പിന്നെ കൊടുക്കൂല കൊടുക്കുകേല്ല അപ്പം അ എപ്പഴെങ്കിലും ഒന്ന് അതിനെ കുറിച്ചിങ്ങനെ അല്ല അറിയാൻ വേണ്ടിട്ട് മാത്രം കൊറച്ച് സമയം അ കൊറച്ച് സമയം ഒന്ന് കൊടുക്കും അപ്പൊ ഈ ഷോർട്സി തന്നെ നല്ലത് നല്ലതും വരുന്നുണ്ട്.
ഉണ്ട് ഉണ്ട് നമ്മുടെ ഈ റെസ്ട്രിക്ഷൻ മോഡ്ന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് ഓൺ ആക്കിട്ട് കഴിഞ് കഴിഞ്ഞാൽ
ആഹ
അങ്ങനെ ആവശ്യമില്ലാത്ത എന്ത് ചെയ്ത്തില്ല വരില്ല ഓൺ ആക്കിയിട്ടിട്ടുണ്ടോ ഫോണില് നോക്കിയാൽ മതി കേട്ടോ. റെസ്ട്രിക്ഷൻ മോഡ്ന്ന് പറഞ്ഞാൽ യൂട്യൂബിനകത്ത് തന്നെ ഉണ്ട് അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഈ ഇതിനകത്തും തന്നെ ഒരുപാട് മോശമായിട്ടുള്ള കാർട്ടൂണിൽ തന്നെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്
വരുന്നോ
ആ വരുന്നുണ്ട് വരുന്നുണ്ട്. അപ്പൊ അത അത് ഓണ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അധികം അങ്ങനെ എന്ട്രി ചെയ്യത്തില്ല വരില്ല അതൊക്കെ ഒന്ന് എന്ട്രി ചെയ്താൽ മതി ശ്രദ്ധിച്ചാൽ പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒര അമ്മ എന്നെ എൻ്റെ അടുത്ത് വന്ന് ഒത്തിരി കാര്യങ്ങൾ അവരുടെ മോളെ ഉപദേശിക്കുന്നു കാരണം ഫോൺ അല്ലെങ്കിൽ ആ പെൺങ്കൊച്ചിന് എന്ട്രി ചെയ്യതില്ല പറ്റില്ല ആ ഫോണുപയോഗിക്കുന്ന ഫോണിന്റെ
താണോ നിങ്ങൾ അങ്ങനെയൊക്കെ
എന്തോ
നിങ്ങളൊരു കൗൻസിലറെ കൗൻ ഞങ്ങക്ക് ചെയ്യുന്ന
അല്ലല്ല പഠിച്ചതല്ല പക്ഷെ അവരവരുടെ വിഷമം വന്ന് എന്തു ചെയ്യുന്ന ഒ സംസാരിക്കാനൊക്കെ പറഞ്ഞാ എന്ത് ചെയ്യായിരുന്നു ആ അപ്പ ആഹ പറഞ്ഞു ആ അപ്പ എനിക്ക് ശരിക്കും എന്ത് ചെയ്തു അൽ ആ അമ്മ കരയു ആണേ. ഈ ഫോണിന്റെ ഉപയോഗം അധികം ഉപയോഗിച്ച് ഉപയോഗിച്ച് വീട്ടിൽ പറഞ്ഞൽ ചെയ്യുന്നില്ല കേക്കുന്നില്ല ആ ഫോണ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ തല്ലാൻ എന്ത് ചെയ്യവാ
ഉം
അങ്ങനെ എന്ത് അങ്ങനെ ഒരു മാനസികമായ ഒരു പ്രശ്നങ്ങൾ അധികം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറയായിരുന്നു അതുകൊണ്ട് അ ത് ഞാനതിൻ്റെ ഉപയോഗം കുറച്ച് കുറച്ചു പേടിയ ഈ സാധനത്തെ. ഇവനും ചില സമയത്ത് തന്നെ മൂത്ത മോനിങ് ഉപയോഗിച്ചു ചില സമയത്ത് ഭയങ്കര ദേഷ്യായിരിക്കും കൊടുത്തില്ലെങ്കിലേ
ആഹ് അപ്പൊ ഞാൻ പറയും ഞാന് എന്താ, എന്താ തരാത്ത അങ്ങനെ എങ്ങനെയെന്നൊക്കെ അവര് പറയൂ അപ്പൊ ഞാൻ പറയും നിങ്ങൾക്ക് വേണ്ടിട്ട ട്ടാണ് ഞാൻ തരാത്തത് നിങ്ങള് നിങ്ങൾക്ക് അപകടം വരുന്നത് എനിക്ക്, എനിക്ക് താങ്ങാൻ കഴിയൂല അതുകൊണ്ട് ഞാന് നിങ്ങക്ക് നിങ്ങൾ നിങ്ങളെ തലച്ചോറിനും കണ്ണിനും ബാധിക്കുന്നത് ഞാൻ തരാൻ പാടുണ്ടോ പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ പറയും. ഏ എന്റെ ഉമ്മാനെ വാപ്പാനെ കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ സംഭവി എന്ന് ആഹ് എന്ന് നിങ്ങൾ പറയുന്നൊരു കാലം വരും മക്കളെ അതുകൊണ്ട് ഞാൻ തരൂലന്നെ തീർത്തും പറയും എന്നാലും കൊറേ സമയൊക്കെ ചില ദിവസങ്ങളില് മാത്രം കൊർ കുറച്ച് നേരം ഒന്ന് കൊടുക്കും. അതൊരു ടൈം വെച്ചിട്ട് കൊടുക്കും. പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ മോന് ആയതുകൊണ്ട് എനിക്ക് ഓരോ തന്നെ നോക്കിരി ഉള്ള സമയം ഇല്ല. ഓരെ കൈ കൊടുത്തിട്ട് ഞാന് എന്തെങ്കിലും പണിക് പോയിക്കഴിഞ്ഞാൽ ഓന് മൂത്തോന്, അല്ല ചെറിയോന് എണീക്കുന്നതിന്റെ മുമ്പായിട്ട് തീർക്കണന്നോ
ആഹ് അതന്നെ അതന്നെ അത് മാത്രല്ല ഞാ ഇപ്പ ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഈ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പം കണ്ണാടി വെക്കാത്ത പിള്ളോരെ, നമ്മുടെയൊക്കെ കാലഘട്ടത്തില പഴയ കാലഘട്ടത്തിലൊക്കെ കണ്ണാടി വെക്കുന്ന കുഞ്ഞുങ്ങൾ ചുരുക്കം ഉണ്ടായിരുന്നു അങ്ങനെ അതുപോലെ ആഹ് കണ്ണിന് വിഷയങ്ങളുള്ളവർ മാത്രല്ലേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോ ആഹ് ആഹ് പലകോ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി ഒരു വയസ് രണ്ട് വയ യസുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കണ്ണാടി വെച്ച് കണ്ട കാണുമ്പോണ്ടല്ലൊ ഭയങ്കരായിട്ട് എന്ത് ചെയ്തു
ഉം പക്ഷെ ഞമ്മളെക്കെ കാലവാരുന്നു നല്ല കാലല്ലേ
നല്ല കാലം അത് തന്നെ കളിച്ചും ചിരിച്ചും കൊറച്ച്നേരം ടി വി കണ്ടും ഫോണൊന്നും ഇല്ലാരുന്നല്ലോ അന്ന്
ടി വിയന്നെ നമ്മളടുത്തവീട്ടിലൊക്കെ പോയി
ആഹ് അടുത്ത വീട്ടില് പോയി കണ്ടും പക്ഷെ അത് രസവാരുന്നല്ലേ
രസവാരുന്നു അന്ന് കൊറേ സമയങ്ങള് ഇണ്ടായിരുന്നു കളിക്കാനും നല്ല ഒരു ഇത് എന്താ പറയാ ഇന്ന ഇന്നത്തെ കാലം നമുക്ക് നമ്മളെ പോലെ ഒരു ഫ്രീഡം നമ്മടെ മക്കൾക്ക് ഇല്ലല്ലോ ഇന്നത്തെ കാലത്ത്
അത് തന്നെ
ഇല്ല നമ്മൾ എവിടെം പൊറത്തേക്ക് വിടുമ്പൊതന്നെ നമ്മൾ ഒരു നാല് കണ്ണോണ്ട് നോക്കണം
അതന്നെ
പൊറത്തേക്ക് നമ്മള് വിടുന്നിണ്ടൊ നമ്മള് നമ്മെളെ മാതാപിതാക്കൾ നമ്മളെ വിട്ടതുപോലെ നമ്മളെ മക്കളെ നമ്മള് വിടുന്നിണ്ടോ
വിടുന്നില്ല ഇവിടെനിന്ന് ഇന്നത്തെ കാലത്ത് വിശ്വസിച്ച് എവിടേം വിടാനും പറ്റ ത്തില്ലല്ലോനെ നേരത്തെ ആഹ് അതെ അതും ഈ ഫോണിന്റെ ഉപയോകൊക്കെ ഒത്തിരിയെന്ത് ഒത്തിരിയെന്തേയ്ത് മാനസികമായിട്ട് ഒരുപാട് പേരെ ബാധിച്ച് അതിനകത്തൊള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരെന്തെയ്യ്ന്നില്ലേ ഇതൊരു ഉപയോഗം ചെയ്ത് കുഞ്ഞെ വിശ്സിച്ച് സത്യം പറഞ്ഞ വിശ്വസിച്ചു കുഞ്ഞുങ്ങളെ എങ്ങും വിടാൻ പറ്റാത്തൊര് കാലഘട്ടായി പോയില്ലെ ഇന്നത്തെ കാലം അത് തന്നെ അതന്നെ ആഹ് കാലഘട്ടം പോലെ ഒരു കാലഘട്ടം നിക്ക് ആഹ് ഒണ്ട് ഒണ്ടൊണ്ട് പൊറത്ത് പോയേക്കുന്നു
ആഹ് ആഹ്
അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടം ആർക്കും ഒരു സേഫായിട്ടുള്ളൊരു കാലഘട്ടമല്ല
അല്ല ഒന്നിലും ഒരു സേഫില്ലാല്ലെ
അത് തന്നെ അത് തന്നെ ശരിയെങ്കി പണികളൊക്കെ ഒക്കെ നടക്കട്ടെ കെട്ടോ
ആഹ് ആയിക്കോട്ടെ ഇനി വിളിച്ചോളിട്ടോ എന്നാല്
ആഹ് ആഹ് ഓക്കെ